ആ
ആഹ് കേക്കില്ലേ ഓഹ് കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട്
ആഹ് എന്തുണ്ട അവിടെ വിശേഷം?
നല്ല വിശേഷം സുഖന്നെ മഴൊന്നുല്ല വെയില
ആഹ് ഇവിടെ മൂടി കെട്ടിയാ നിക്കുന്നെ ചെറിയെവെയില് വന്നതൊക്കെ പോയി ഞാൻ തുണിയക്കെടുത്ത് പൊറത്തിട്ടായിരുന്നു അതൊക്കെ തിരിച്ചെടുത്തു
ആഹ് മഴ ഇണ്ട്ന്നെന്നുള്ളു വല്ലാതൊന്നുല്ല എടങ്ങാറാക്കണൊന്നുല്ല
ആ ഇക്കൊല്ല കൂടെ മഴ പെയ്യുന്നില്ല ഇനി വെള്ളത്തിൽ ക്ഷാമമാവവോലെ
ആഹ് പെയ്യാനാ ജൂലൈലല്ലേ നല്ലോം ഇണ്ടാവൊള്ളൂ
അല്ല ഇന്നാലും ഇച്ചിരിത്തെ ഇടവപ്പാതി അങ്ങനെയല്ലേ ഇടവോം അങ്ങനെ നമ്മളൊ പാടില്ലേ എടവപ്പാത്തി കഴിഞ്ഞിട്ട് മഴ പെയ്യാത്തത് അങ്ങനൊക്കെ എടവപ്പോ ഇനി ഇത് കഴിയും പതിനഞ്ചൊക്കെ ആവുമ്പോ കഴിയുവല്ലോ
ആ കഴിയും
അപ്പ ഇതുവരെ മഴ പെയ്യ അങ്ങനെ ശരിക്കും പെയ്യാത്തോണ്ട് ഇനി വേനക്കാലം എങ്ങനൊവുമോന്ന് ആർക്കറിയാം
കൊറച്ച് ബുദ്ധിമുട്ടായിരിക്കൂലെ മഴ പെയ്തീയില്ലെങ്കില്
ആഹ് മഴ പെയ്തില്ലെ വെള്ളം അങ്ങനെ ഇല്ലാത്തവർക്ക് ആഹ് വെള്ളൊക്കെ ഉണ്ട് ആഹ് വേനക്കും വെള്ളോണ്ട് ഞങ്ങളിവിടെ പൊഴൊക്കെ ഉള്ളൊണ്ട് ഞ ക്ക്‌ വെള്ളൊക്കെ ഉണ്ട് ആഹ് അലക്കാനൊക്കെയാണ പെ ട്ടന്നൊന്ന് പോണെങ്കി പൊഴെ പോവാ
പെ പോയന്റടുത്താ
ആ അടുത്ത
ഏത് പൊയ
പൊഴക്ക് പേരൊന്നൂല്ല അങ്ങനെ പേരൊന്നൂല്ലാ ഇവിടെ മീൻവെല്ലം ഒരു പൊ എന്താ മീൻവെല്ലത്ത് കൊറച്ചപ്പുറത്തൊരു ഡാമുണ്ട് അവിടുന്ന് വരുന്ന വെള്ളവാ
ഏ
ആഹ്
ആഹ് അപ്പൊ വെള്ളംണ്ടാവുല്ലേ ഡാമന്ന് വരുന്നല്ലേ എപ്പോഴും ഉണ്ടാവുമല്ലോ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാവൂലല്ലല്ലേ
ആഹ് വെള്ളത്തിന് കൊഴപ്പൊന്നൂല്ല നിങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ
ഇല്ല ഞങ്ങക് ക്കിവിടെ അടുത്ത് പൊഴയൊണ്ട് പിന്നെ പാടത്തിൻ്റെ അടുത്താ ഞങ്ങൾ നിക്കണത് അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല
കെണറൊക്കെ ഉണ്ടോ
ഓ കെണറുണ്ട്
വെള്ളം പറ്റലുണ്ടോ
ഇല്ലല്ല വറ്റലൊന്നുല്ല ബുദ്ധിമു ട്ടില്ല വെള്ളത്തിന്റെ ആഹ്
ഇവിടെ ഇങ്ങനെ കുടിക്കാനൊക്കെള്ള വെള്ളം ഇവിടെ ഒരു കെ എന്താ കുളം പോലത്തെ ഒരിതീന്ന് ഇങ്ങനെ അടിച്ചു തര്വ അതും പറ്റലൊന്നൂല്ല
ആഹ്
വെള്ളം ആഹ് വേനക്കാലാവുമ്പോ കൊറച്ചിച്ചെ എല്ലാർക്കും ഇച്ചിരി അളവ് കൊറച്ച് കൊടുക്കുന്ന് മാത്രം അയിനിങ്ങനെ രണ്ടു മാസ സം മാസം ഇരുന്നൂറ് രൂപ അങ്ങനൊക്കെ കൊടുക്കണം നമ്മള്
തന്നെ ഉം
ആഹ് മോട്ടറടിക്കുന്നതിന് കറണ്ട് ചാർജ് ഒക്കെ ആയിട്ടെ
ആഹ് ഇവിടെ എനക്കൊക്കെ കെണറുണ്ട് എല്ലാ വീട്ടിലുംണ്ട്
ഞങ്ങടെ ഇവിടെ ഈ കുറച്ച് സ്ഥലത്തെ എല്ലായിടത്തും ഒണ്ട് ഒരു പാറ പ്രദേശവൊണ്ട് അവിടെ മാത്രം കെണറില്ല അവിടെക്കെ അങ്ങനെ കിണറ് കുത്തിട്ട് എനി ഇവിടൊക്കെ കുഴൽ കിണർ അടിച്ചിട്ട് അവർക്കൊന്നും വെള്ളം കി ട്ടീല അപ്പൊ അതുകൊണ്ട് ആരും കിണറായിട്ട് കുത്തുന്നൂല്ല
ആഹ്
ആഹ് അവിടെ കോഴി അങ്ങനൊക് ക്കെ വീട്ടിലെന്തെങ്കിലും ഒണ്ടോ വളർത്തു മൃഗങ്ങള്
ഇല്ലല്ല കോഴില്ല കോഴി അതൊന്നും വളർത്താനുള്ള സൗകര്യല്ല ഞങ്ങളെ വീട്ടില് ങ്ങള് ചെറിയൊര് സ്ഥലത്താ ഈ നിക്കണത് അപ്പൊ വേറെ അതിൽ വളർത്താനുള്ള സൗകര്യോന്നുല്ല
ആഹ് ആഹ് ആഹ്
ആഹ്
ഞങ്ങക്കും കോഴിയില്ല കോഴീനെ ഇങ്ങനെ മേടിച്ച് ഇതാക്കണംന്ന് വിചാരിച്ച് കോഴി ക്കൂടൊക്കെ പറയാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഒണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്
ഇപ്പണ്ടല്ലേ ഇത് കൊടുക്കല് കുടുംബശ്രീയിലൂടെ കോഴീനെ
ആഹ് ആഹ്
എഴുതി കൊടുത്തിട്ട്ണ്ട് പക്ഷെ ഞങ്ങക്ക് കിട്ടിയാല് ഞങ്ങള് ഉമ്മാന്റെ ഉമ്മാക്ക് കൊടുക്കണം അവിടെ തറവാട്ടില് ആവിടുമ്മ പോ റ്റു അവടെ സ്ഥലണ്ട് ഞങ്ങൾക്ക് ഇബിടെ ഞങ്ങൾ നിക്കണോട്ത്ത് സ്ഥലല്ല
ആഹ് ആഹ്
ആ കോഴിക്കൂടൊക്കെ വെക്കാനൊന്ന്